ഹലോ
ആഹ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
ആഹ് സുഖം തന്നെ അവിടെയോ?
ആഹ് ഇവിടെയും സുഖായിട്ടിരിക്കുന്നു.
ആഹ് മഴയൊക്കെ ഉണ്ടോ?
ഇന്നിപ്പ ഇവിടെ മഴ കുറവാ.
ആഹ് ഇവിടെ നല്ല
ആഹ്
ഏ എന്താണ് ആ ഇല്ലാ ഇവിടെ നല്ല വെയിലാന്ന് പറഞ്ഞതാ.
ആഹ് രാവിലെ മഴയിണ്ടായിരുന്നു. ഉം
ആണല്ലേ?
ആഹ് രാവിലെയും പിന്നെ രാ ത്രിയിലൊക്കെ ആയിട്ട് മഴയുണ്ടാരുന്നു. നേരം വെളുത്തു പിന്നെ കുറെ കഴിഞ്ഞപ്പം വെയിലായി.
ആഹ് ഇവിടെം അതുതന്നെ രാത്രി മഴയുണ്ടെയിരുന്നു. ആഹ് രാവിലൊക്കെ വെയിലാരുന്നു ഇപ്പൊ വൈന്നേരാവുമ്പൊ ന്താ അറിയില്ല ഇന്നല നല്ല മഴയാരുന്നു.
ആ ആഹ്
ഉം
കാലാവസ്ഥ ആ ഇപ്പം മഴ കൊറവാണ് ഇപ്പ രണ്ടു ദിവസായിട്ട്.
ആഹ് ഇനിയിപ്പ ജൂണ് മുതല് നല്ല മഴയാണല്ലോ
അതെ ഉം സ്കൂള് തൊറ ക്കുമ്പം മഴേം നനഞ്ഞു പോകണ്ടേ കൂൾ ട്ടി കുട്ടികളില്ലേ ഏഹ് നമ്മളങ്ങനെ ആഹ് അതെ അതുവരെയില്ലാ ട്ട മഴ അന്ന് അ ജൂൺ ഒന്നാംതി കൃത്യായിട്ട് പെയ്യും. പുതിയെ ആഹ് പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചി തു നനഞ്ഞ്
ആഹ് അതെ അന്ന് നനയാൻ നനയാൻ ഇഷ്ടാ എന്നാലും നമുക്ക് ജലദോഷം വരൂന്നൊക്കെ അ
അതെ ഇന്ന് നമ്മ കു ട്ടികളെ ഇറക്കൂല്ല ചെറിയ ചാറല് കാണുമ്പോക്കീനും ആ ആ ഏ
വാങ്ങിയോ
ആ ദോശ ഇഡ്ഡ്ലി മുറിയും ആ ആ ആ ഒര ഒരാള് നഴ്സറിയിൽ ചേർത്തിയ ഇതൊള്ളൂന്ന് ഹേ
ഓ അയ്ശെ
ആ എന്നാ അംഗൻവാടി ലാസ്റ്റ് ഡേ ആയിരുന്നു അപ്പൊ ആ കാലത്ത് അ അങ്ങട്ട് അങ്ങട്ട് പോയിു അംഗനവാടിയിൽ പോയി ഉം ആ അവിടെന്ന് ഇപ്പോ ബുക്ക് ഒക്കെ രണ്ടെണ്ണം ത ബുക്ക് തന്നു പൗച്ച് അങ്ങനെ അതൊക്ക തന്നു
ആ
പിന്നെ ഇനി കൊറ കൊച്ചുങ്ങടെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിപ്പോ പ ഹസ്ബെൻഡ്‌ ഒന്ന് പോവാണ് നമൂക്കിപ്പൊ
ആ അതെ മഴയൊക്കെ ഇല്ലാത്തൊരു സമയം തന്നെ
ആ അതെ വൈകുന്നേരം ആകുമ്പോഴേക്കും ചില പ്പം മഴയൊക്കെ പെയ്യോന്ന് അറിയില്ലല്ലോ
കാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നം ഇല്ല അതിന്റെ
ആ ഇല്ല അല്ല ആ എനക്ക് ടു വീലർ ആണ്
ആ അപ്പം പിന്നെ മഴയില്ലാത്ത നേര ഈ ഇതന്നാവുമ്പഴേ റെയിൻ കോട്ടൊക്കെ ഇട്ട് ഇറങ്ങുന്ന കാര്യം ആലോചി ക്കാൻ വയ്യ ഉം ശരി മറ്റ കൊടയും പിടിക്കാൻ പറ്റില്ല കൊട പറന്നു മറ്റേ പോലെയോ
ആഹ് റെയിൻകോട്ട് ഇട്ടാലും താഴേക്ക് അങ്ങോട്ട് നനയും
ആഹ് അതെനിക്കിഷ്ടല്ല ചെലപ്പോ പപ്പ എന്നെ ബസ് സ്റ്റോപ്പ് കൊണ്ടാകും ക്കുമ്പോ ഞാൻ റെയിൻകോട്ട് ഇട്ടിട്ടു ആയിരിക്കും ഇറങ്ങുക അന്നപ്പത്തേക്ക് നനഞ്ഞു
ആഹഹാ അതെ ഉം
മഴ നനയാൻ പപ്പാ സമ്മതിക്കൂല എപ്പോളും ഇട് ഇട് ഇടെന്നു പറയും
ആ ആഹ് ഇപ്പൊക്കെ ചെറിയ മഴ കൊണ്ടാ മതി അക്കെ വയ്യായകളൊക്കെ വരും പ്പ
ചൊമ്മ ആണ്
ആഅതെ ചുമ വന്ന കഴിഞ്ഞ പിന്നെ മാറാനും ബുദ്ധിമുട്ട്
ആ അതാണ് രാത്രിയാണ് ഫാന്റെ ചോട്ട കിടക്കുമ്പോ ഭയ ഭയകര എല്ല പിന്നെ ബസ് പോകുമ്പോഴും
ഉം പണ്ടൊന്നും അങ്ങനെ മഴ കൊള്ളുമ്പോക്ക അങ്ങനെ മ പനീന്നൊന്നും അങ്ങനെ വരാനില്ല
ആഹ് ഇപ്പോഴും നല്ലങ്കി പനായിട്ട്
ഉ ആഹ് ഉ തൊണ്ട ഇടെ സൗണ്ടക്കെ ഭുക്കല്ല
ആഹ് സൗണ്ട് നന്നായിട്ട് പോയിട്ട് എല്ലാരും ഇങ്ങനെ പറയാറുണ്ട് സൗണ്ട് പോയല്ലോ
ആ
അങ്ങനെയൊക്കെ വരും ഉള്ളില് പനിക്കും പക്ഷെ പൊറമെ പനിക്കുന്ന കാണൂല്ല ഇപ്പൊ ചെറുപ്പത്തെ ഇസ്കൂൾ പഠിക്ക ഇപ്പഴേ അങ്ങനെണ്ടെ
ആ ആ അങ്ങനെ ആ കല്ല്യാണം കഴിഞ്ഞതാണോ മരേജ്
ഇല്ലല്ലാ കഴിഞ്ഞിട്ടില്ല
കഴിഞ്ഞിട്ടില്ലേ ആ പഠിക്കുവ
അല്ല വർക്ക് ചെയ്യാം പഠിപ്പ് കഴിഞ്ഞിൻ വാർക്കിൻ കയറി
ആഹ ആഹ ഓക്കെ എന്താ വർക്കയെണ്
ആ ഞാന് മറ്റേ വയറ് കുറയുന്ന ബെൽറ്റ ഇല്ലേ
ആ
ഉണ്ടാക്കുന്ന കമ്പനില
ആ ഓക്കെ അത് യൂസ് ചെയ്തിട്ട് നമ്മക്ക് ഉം വയറൊക്കെ കൊറയുന്നുണ്ടോ
ആ നമ്മുക്ക് എന്താ വെച്ചാൽ അതിന്റെ കൂടെ ഇപ്പം ചിലോർക്ക് ഇപ്പോ ഭയങ്കര ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡയറ്റും കാര്യങ്ങളോക്കെ നമ്മൾ ടിപ്സ് പറഞ്ഞു കൊടുക്കും അതില്ലെ അതിന്റെ അതിന്റെ ഒക്കെ ആയിട്ട് അതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ അത് നമുക്ക് എപ്പ വിളിച്ചാലും അതിന്റെ കാര്യങ്ങൾ ഫുഡിൽ എന്തൊക്കെ എഡ എഡയ്യാനും കുറയ്ക്കാനുള്ള ഒക്കെ പറഞ്ഞു തരും
ആ ആ മ് ഓക്കെ
അതിങ്ങനെ അത്പോ അത് ഫോളപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അയിനുള്ള ഇത്ണ്ടാവും എന്നാലും ചലോര്പ്പേ നമ്മള് പറയുന്ന പോലൊന്നും ചെയ്യാതെ വെറുതെ ഇട്ടിട്ട് ഇത് പോയില്ലന്നൊക്കെ പറഞ്ഞു വേരും ഇപ്പ നമ്മൾ ഡേ ഡേയിലി വിളിച് അല്ലെങ്കിൽ കുറച്ചൂസം എന്തായാലും നമ്മൾ അവരെ വിളിക്കും എന്നിട്ട് നമ്മൾ അവരോട് ചോദിക്കും കാര്യങ്ങളൊക്കെ ചോദിച്ച അറിഞ്ഞിട്ടേ ഉള്ളൂ
ആഹ നമ്മ ഇതിനോടൊപ്പം ഡയറ്റ് കണ്ടിന്യു ചെയ്യണല്ലേ
ആ അതെ ഡയറ്റ് ചലോർക്ക് ഇപ്പം പ്രസവിച്ചു കഴിഞ്ഞവരോക്കെ ആണെങ്കിൽ അവർക്ക്ത് പറ്റൂലല്ലോ അല്ലാണ്ട് ഇപ്പൊ കൊറച്ച് ഏയ്ജ്ഉള്ളവർക്ക് എനിക്കത് എന്തായാലും വേണ്ടി വരും ഒന്നും കേൾക്കുന്നില്ല ഒരുപാട് അടങ്ങിയിട്ടുണ്ടോ അത് പോണങ്കിൽ കുറച്ച് ഇതാക്കണം
ആഹ ആഹ അ
കയിഞ്ഞവരാണെ കുഴപ്പല്ല ബട്ട് അത് അവർക്ക് അവര് ഫുഡ് കഴിക്കേണ്ട സമയാണല്ലോ
അതെ ആ
അങ്ങനെ അത് രണ്ട് നോക്കി നോക്കിട്ടേ കൊടുക്കുള്ളൂ എല്ലാത്തിനും കൊടുക്കും പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് അങ്ങനെ എപ്പളും നമക്ക് എപ്പ വേണങ്കി വിളിക്കാം ആ മറ്റേ സ്ഥാനം കൊടുത്ത് ത് കഴിഞ്ഞാ അവരായിട്ടുള്ള ബന്ധം വിടൂലാ അവർക്ക് എപ്പോ വേണെങ്കിലും വിളിക്ക അതിനുള്ള കാര്യങ്ങളക്കെ ചോദിക്കാം അങ്ങനെ
പിന്നെ വേറെ ഇപ്പൊ ചായകുടിയൊക്കെ കഴിഞ്ഞോ
ഞാന് ഇവിടെ ഇവിടെ ആയത് കൊണ്ട് ഇപ്പൊ ചായയൊന്നുല്ല
ആ വർക്ക് പ്ലേസിലാണല്ലേ
അതെ ചായ പണി ഒ ഒതുങ്ങിയപ്പോ അങ്ങനെ
വിളിക്ക്ന്നതാണല്ലേ ആ
ഉം
ഉം ആ പിന്നെ എന്തൊക്കെ ആ
അവിടെ ചായകുടിയൊക്കെ ഇപ്പള ഈ ടൈമിലാണോ
ആ ഈ ടൈമിൽ തന്നെയാ കൊടുത്തിട്ടില്ല പിള്ളേർക്ക് കൊടുക്കണം ഇത് കോളേജ് കഴിഞ്ഞിട്ട് ഇരിക്കാ വച്ചിട്ടായിരുന്നന്
അ ആ
ഉം പിന്നെ ടീഇട്ട് ഇപ്പൊ വെക്കേഷൻ ടൈം ഒക്കെല്ലേ ട്രിപ്പ് ഒക്കെ പോയിരുന്നോ
ആ കഴിഞ്ഞ മാസം പോയിനെന്നു ഞ പാർക്കില പോയെ
ആ
ട്രിപ്പക്ക് പോയിനു എല്ലാ കൊല്ലം എട ക്ക്‌ നമ്മളെല്ലാരും കൂടി ആയിട്ടാണ് പോവാ ഇപ്പൊ എല്ലാരും സൗകര്യ അനുസരിച്ചാ
ആ ഞങ്ങളും അതെ ഫാമിലി ആയിട്ട് തന്നെ പോവല് കഴിഞ്ഞല്ലൊക്കെ പോയിരുന്നു പക്ഷെ ഇക്കൊല്ലം പോവാൻ പറ്റില്ല ആ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കാവോ
കേക്കുന്നുണ്ടോ
ആ എടക്ക് ഒന്ന് കട്ടായി പോയി
ആ റെ റേഞ്ചിന്റെ ആയ്ക്കും
ആ
അപ്പം അപ്പങ്ങനെ ഞാൻ ലീവ് എടുത്തിട്ടാണ് അങ്ങനെ പോയത് അതുപോലെ അങ്ങനെ ലീവ് എടുക്കണം എല്ലാരും ലീവ് എടുത്ത് അങ്ങനെ
ആ എല്ലാവരതും കൂടി വ വരണം ഉം അത് ശരിയാ ആ അതരു കസിൻസ് ഒക്കെ കൂടിപ്പോ പോകുമ്പോ ഒരു നല്ല എൻജോയ്മെന്റ് അല്ലേ
ആ ഭയങ്കര
ആഹ ഞങ്ങളും ഫാമിലിയായിട്ട് തന്നെയാ പോക്ക് ട്രിപ്പ ഒക്കെ അങ്ങനെ ഉ കഴിഞ്ഞെല്ലം പോയിരുന്നു ഇിക്കൊല്ലാം പോവാൻ പറ്റിയില്ല ആ പൈസേടേ ബുദ്ധിമുട്ട് ട്ടൊക്കെ വന്നപ്പോ അങ്ങനെ ഉം മറ്റ് മറ്റുള്ളവർ പോയിട്ടോ ആ അവരിത ഇന്നലെ ഇന്നാലെ പോയി വാഗമൺ
ആഹ് അവയുടെ അപ്പ അങ്ങനെ ഇതായിട്ടുണ്ടാവല്ലെ
ആഹ് ആഹ് ഒരു മിസ്സിംഗ് വല്ലാതെ
അയ് ശരിയാ നമ്മളെവിടെ നമ്മള് പോയില അവര് പോവില്ല എന്ന അതേലെ നമ്മളാണ് നെല ഇതാക്കുക പോവാന്ന് പറ്ഞിട്ടുണ്ടെങ്കിൽ അവര് റെഡി അങ്ങനെ അവര എവിടേക്കും അങ്ങനെ പോവൂല ഞങ്ങളിങ്ങനെ പോവാന്നറിയുമ്പോ അവരാ ഓ
ഓക്കെ അതന്നെ
അല്ലാണ്ടുള്ളവാരൊണ്ട് അവരെ എത്തിക്ക് പോവും അല്ലാതെ ഉള്ളര് അങ്ങനെയാണ് ഉം
ഉം അത്പ്പോ ഇടക്ക് വീട്ടില് ക സെൻസ് കൂട ആയാലും ഒരു നല്ല എൻജോയ് ചെയ്യ ഫുൾ
ആ അതാണ് നമ്മള എവിടെന്ന് എല്ലാരും ലോങ് ഉള്ളരാ അപ്പോ വന്ന് കഴിഞ്ഞ കഴിഞ്ഞാ എന്തായാലും ദിവസം നിന്ന് നി പോവാ രണ്ടോസും പോവാ എന്നും അപ്പോഴ ഇപ്പാല ലീവും കാര്യമൊക്കെ എടുത്തിട്ടാ വര
ആ അതെ
അങ്ങനെരു പ്രശനുണ്ട് ഉം അടുത്തുള്ളവരെ ഉണ്ട് അടുത്തുള്ളവരുടുത്ത് നമ്മൾ അധികം നിക്കക്കാൻ പോകല പക്ഷെ ലോങ് ഉള്ളവരായിട്ട് നമ്മൾ
അതൊ കണ്ടേ ആ ഏ അത് ഹ അങ്ങനെ ആ പിന്നെ എന്താ കാണ
ഉം
ഉം
അങ്ങനെ അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ മാസം പോയി വന്ന്
ആ
ഉം
ഉം ഫ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയോ
എനിക്ക് ഇണ്ടാക്കാന അറിയോന്ന് വെച്ചാ അറിയാം പക്ഷെ വല്യ പിടുത്തൊന്നുല്ല
ആ
പപ്പയും നല്ല കുക്കാണ് ബിരിയാണി സ്പെഷ്യൽ കാര്യ പപ്പയാണ് ബാക്കി സാധാ മമ്മി ഞന് ഹെല്പ് ചെയ്യും ങ്ങ കുക്ക് ചെയ്യോ
ആ കുക്ക് അങ്ങനെയൊക്കെ തന്നെ സാധാരണ ധാരണ ഫുടൊക്കെ ഉണ്ടാക്കുക അല്ലാ സ്പെഷ്യലയിട്ട് ഒന്നും അങ്ങനെണ്ടാക്കാന അറിയില്ല നമ്മ കഴിക്കണം തോന്നുന്നു ഫാമിലിയായിട്ട് പൊർത്ത്പോവും
ആ ആ നമ്മളും അങ്ങനെ അല്ലെ പാസല് വാ
അതെ ആ
അല്ലാണ്ട് പിന്നെ പപ്പ ഇണ്ടാക് ന്നൊണ്ട് ഇടക്കെടക്ക് ഓരോ സ്പെഷ്യൽ ഐറ്റംസ് ണ്ടാവും ഞായറാഴ്ച ഉം ആ
എന്നാ ശരിട്ടോ
ആ ശരി ആ